കേക്കാവോ.
ആഹ കേൾക്കാലോ എന്നാ വിശേഷം മക്കളൊക്കെ വന്നോ?
ആ ഒരാൾ വന്നു രണ്ടാമത്തെ ആളുടെ ബസ്സ് താഴെ റോട്ടി കൂടെ വന്നിട്ടുണ്ട്.
കൊറച്ച് കഴിയു മ്പോ കേറും വിശക്ക്ന്ന് പറഞ്ഞാ വരുന്നത് പിന്നെ പിന്നെ കുഞ്ഞതുണ്ട് കുഞ്ഞ് തെ ഒരു ഒരു ദിവസം ഒര് ആഹ ഒരു ദിവസം ഒരു അമ്പത് ഉടുപ്പ് മാറും ദേ ഹിബം ഇത്ത ഉടുപ്പ് മാറിട്ടില്ല മാരി ഇരിക്കുന്ന ഉടുപ്പേ കേറ്റി ഇടത്തുള്ളൂ ചെറുത്
ഇപ്പ ന്തേ ഉമ്മി എനിക്ക് വേറെ ഉടുപ്പ്താന്ന് പറഞ്ഞ ആ ഇട്ടിരുന്ന ഉടുപ്പിനെ എല്ലാം ഊരി ഉട്ടച്ച്ളഞ്ഞിട്ട് ആ അലമാരിടെ പൊക്കത്ത് കെറി നിക്കും അലമാരിടെ അവിടെ ഒരു തട്ടു പോലെ ഉണ്ടല്ലോ അവിടെ അതില് കേറി നിന്നിട്ട് വേറെ ഉടുപ്പ് എടുത്തിട്ട്തേ ആ അതില് കേറിനിന്ന് വേറെ ഉടുപ്പിട്ട് ഇട്ടൊണ്ടിരിക്കുവോ വേറെ ഉടുപ്പ് അലമാരയിലിരിക്കുന്ന ഉടുപ്പ് മതി ഉമ്മീ ന്നാ പറയുന്നെ
ആ ഇപ്പോൾ പിള്ളേർക്കെല്ലാം അങ്ങനെ വന്നെ എടക്കിടക്ക എടക്ക് ട്രസ്സ് മാറലാ ഇവിടെ ഉള്ളത് അങ്ങനെ തന്നെയാ എടയ്ക്കിടയ്ക്ക് ട്രസ്സ് മാറണം
ആഹ എല്ലാ പിള്ളേർക്കും ഉണ്ടല്ലേ അപ്പൊ ഇത്
ആ
എല്ല നല്ല ഡ്രസ്സാണ് ഇടുന്നതും അലമാരിക്കത്തുന്ന് ആയിരിക്കും അലമാരിൽത്തെ ഡ്രസ്സ് ആ ഏറ്റവും ഇഷ്ടം അതെയാ
അലമാര എടുക്കല കുറവാ മറ്റേ കഴുകി വെച്ചേക്കണെങ്ങനെ ഡ്രസ്സ് എപ്പഴും ന എല്ലാം തന്നെ നല്ലത് തന്നെയാ എടുത്ത് തിരിച്ചും മറിച്ചും ഇഷ്ടമുള്ള സാധനം തന്നെ എടുത്തിട്ട്ണ്ടിരിക്കും
ആ ഇത് അയന അലമാരീത്ത തന്നെ വേണം ആ വീട്ടിലിടുന്നത് വിടും പക്ഷെ എങ്കിലും അലമാരീത്ത തന്നെ വേണം ആൾക്ക്
അപ്പ അലമാരിലേക്ക് മടക്കി മടക്കി വെച്ചോളണം ഇം
എആ പക്ഷെ അതറിയാം
ഇപട്ടോള്ളോ ല്ലോ
അതറിയാം ആ വീട്ടിലിടുന്ന ഉടുപ്പിനെ നമ്മള് അലമാരിയിൽ അത് കഴുകി ഉണങ്ങി വെച്ചാൽ അതറിയും ആ അത് കഴുകി ഒണങ്ങി വെച്ചാലും അതറിയാം അതല്ല ഇതെന്നാ പറയുന്നെ
ഞാൻ ആ ട്രിക്ക് ഒന്ന് നോക്കിയതാ അതാണെങ്കിൽ പിന്നെ ആ ഉടുപ്പ എല്ലാം എടുത്തിന്റെ
അയിന് നമ്മളെക്കാട്ടിലും ബുദ്ധിയ പിള്ളേർക്കിപ്പോ നമ്മളെ കാട്ടിം ബുദ്ധി ഇപേഴ്ത്തപിള്ളേർക്കെ ആഹ ഇപ്പൊ ഒരു മിഠായി കൊടുത്തപ്പോ രണ്ട് പേരും ഇവിടെ കിടന്ന്‌ ഭയങ്കര വഴക്ക് മിഠായിക്ക് വേണ്ടി മെൻഡോസ് ഒരു അന്റെ പത്ത് ആഹ് മെൻഡോസ് അതിനകത്ത് പത്തെണ്ണം ഉണ്ടല്ലോ
ആഹ്
ട്ട അവിടെക്കടന്ന് വഴക്ക് ആഹ് കപ്പായത്ത പറഞ് കൊടുത്ത് രണ്ടെണ്ണം
ഓരോ ഓരോ പാക്കറ്റ് വേണം തോന്നുന്നല്ലേ
ആഹ് ഓരോന്ന് വേണം ഓരോന്ന് വേണം
ആഹ് ഓരോന്ന് വേണം അല്ലാതെ ഷെയർ ചെയ്ത് കഴിക്കണ്ടാ എന്ത അവനവനിക്ക അവനവന ഓരോ പായിക്കറ്റ് അങ്ങോട്ട് തന്നേക്കാനാ പറയുന്നെ
ആഹ് ചായക്ക് വൈന്നേരം കടി വെല്ലോ ഉണ്ടോ
കടി ഇനി ആഹ് നൂഡിൽസ് ഉണ്ടാക്കാന്ന് ഓർത്ത് ശരിക്കും പറഞ്ഞ രണ്ട മൂന്നൂസായി ഞാൻ ഫ്രിഡ്ജിൽ ഫീസറില് എടുത്ത് ചിക്കൻ എല്ലാം വെച്ചിട്ട് ഇരിക്കുന്നത് എന്നിട്ട് ആഹ് അത് ഏങ്കി ഇന്നങ് ആക്കി കൊടു തലൊന്നോർത്ത് സ്കൂളി മതിന്ന് കൊച്ച് മൂത്തവള് പറഞ്ഞ് അഹ് ഞാൻ പറഞ്ഞ് അതെങ്കി ആക്കാന്നങ്ങനെ ഓർത്തിരുന്നപ്പഴ്ത്തേക്കും പിന്നെ അപ്പം നാത്തൂൻ വിളിച്ചപ്പം പറഞ്ഞ് ചൂടാറിക്കഴിഞ്ഞ ഒരു സുഖവില്ല ഈ മൊട്ടേ എറച്ചി എല്ലാം ചേർക്കുന്നല്ലേ ഇതില് അപ്പൊ ഞാൻ ഇന്ന് അവളോട് രാവിലെ പറഞ്ഞടി കൊള്ളൂല ഇങ്ങനെ ചൂടറിയിര്ന്ന് കഴിയുമ്പോം കൊച്ചിന് ചൂടോട് കൂടി ഉമ്മി. സ്കൂള് വിട്ടു വരുമ്പോ വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ട് ആക്കി തരാന്ന് പറഞ്ഞാ അങ്ങനെ ഇനി ഇന്ന് ഇനി ആക്കി കൊട് ക്കണം എറച്ചിയെടുത്ത് വെളി വെച്ചേക്ക്ന്ന് കട്ട മാറാൻ വേണ്ടി അപ്പഴത്തേക്കും. ആഹ് അവൾ അവറെ മൂത്താപ്പാട വീട്ടീന്ന് വിളിച്ച് ഞാ സാൻവിച്ച് തരാം വാന്നും പറഞ്ഞ് വിളിച്ച് അവനെ കൊച്ചിനേ അപ്പൊ അവനാ അവൻ അങ്ങനെ എന്താ സാൻവിച്ച് വാങ്ങാൻന്നും പറഞ്ഞ് അങ്ങോട്ടേക്ക് എറങ്ങി പോയി.
ആഹ് ആഹ് അപ്പോ പിന്ന ഉണ്ടാക്കേണ്ട ആവശ്യല്ലല്ലോ.
ആഹ് എങ്ങനെയാ നോക്കട്ടേന്ന് ഓർത്ത് ഞാനാണെങ്കി ഉണ്ടാക്കാതെ ഇങ്ങനെ ഇരിക്കുവ. കൊണ്ടുവരുവാണോ അതോ കഴിച്ചിട്ട് വരുവാണോ എന്താന്ന് അറിയത്തില്ലല്ലോ നമുക്ക് ത വ കഴിക്കാനായിരിക്കും വിളിക്കുന്നത് തരാം ന്നും പറഞ്ഞ് വിളിച്ചത് ഇനി ഇങ്ങോട്ടേക്ക് മേടിച്ചോണ്ട് വരുവോ അതോ അവിടെ ഇരുന്ന് കഴിച്ചിട്ട് വരുവോന്ന് അറിയത്തില്ലാത്തൊണ്ട്. ആഹ് അങ്ങനെ ഇരിക്കുന്ന് അവര് വാങ്ങിയതാണോന്ന് അറിയത്തില്ല അവർടെ മൂത്ത കൊച്ചിന്റെ ഇന്ന് എന്താ ക്ലാസ് തൊടങ്ങിയെ പ്ലസ് വണ്ണിലായിരുന്നു അപ്പം ക്ലാസ് ഇന്ന് ഓപ്പണിംഗ് ഡേ ആയിരുന്നല്ലോ. ഇനി പോയിട്ട് വന്ന പ്പം വല്ലോ ടൗണിന്ന് മേടിച്ചൊണ്ട് വന്നെ ആണോ അയിനെ കുറിച്ച് എനിക്ക് അറിയാൻ പാടില്ല തരാം തരാം വാന്നും പറഞ്ഞ് വിളിച്ചപ്പഴത്തേക്കും പിള്ളേരങ്ങോട്ട് പോയി. വരുവേം ചെയ്തു ഒരാള് സ്മാ സ്കൂള് വിട്ട് അവിടെ വന്ന എറങ്ങിയത് രണ്ടാമത്തെ ആള് പോയിട്ടതേ വന്ന് ആള് വന്ന്. അങ്ങനെ അത് വാങ്ങാൻന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്, അയ്ന് ഞാൻ പോകുന്നില്ലന്നൊക്കാദ്യം പറഞ്ഞു ഞാൻ പറഞ്ഞ് വിളിച്ചതല്ലേ പോയി നോക്ക് ക്കാന്ന് പറഞ് അങ്ങനെ പോയതാ പോയിട്ട് ദേ വന്നി ട്ട്ണ്ട് ഇനി എന്താണ്? ആഹ് ആഹ് ബർഗറും സാൻവിച്ചും അങ്ങനത്തെക്കെ അങ്ങനത്തെ ഐറ്റം എല്ലാം ഇഷ്ടവാ
ഉം സാൻവിച്ച് ഉണ്ടാക്കാ എളുപ്പാണ് എളുപ്പ ഉണ്ടാക്കാനും.
ആഹ് അത് ശെരിയാ. ഉണ്ടാക്കാനൊക്കെ എളുപ്പവാ ആഹ് ഇത് വാങ്ങിയത ദേ പിള്ളേര് ദേ എന്താ കൂട് പൊട്ടിച്ച് കാണിച്ചത് ഇവര് മറ്റേ ബേക്കറിന്ന് വാങ്ങൂലേ നമ്മള്
ആഹ് ആഹ്
അത് അത് ബേക്കറിന്ന് വാങ്ങിയ സാധനം അത് എല്ലാർക്കും ആളാം വീതോം ഉണ്ട്.
കുറേ ആയി ഞാന് ശവർമ കഴിക്കണോന്ന് ഓർത്തിങ്ങനെ. കൊടുത്തിരിക്കണത് നമ്മൾ മരിക്കുമ്പഴേ എട്ട ഏഴും ഏട്ടണ്ണൊക്കെ വാങ്ങണ്ടി വരുല്ലടി അപ്പൊ അങ്ങന മേടിക്കാൻ എന്റല് പൈസ ഒന്നുല്ല.
ആഹ് അപ്പം ഹസ്ബൻഡിനോട് പറയണം ഹസ്ബൻഡിനോട് പറയണം. എല്ലാർക്കും കൂടി വാങ്ങി
ഷവർമ കഴിക്കണ ഇഷ്ടല്ല ഷവർമ കഴിച്ചാ ചുമ്മാ എന്താ വയറും നെറയൂല. എന്താ അതുകൊണ്ട് മന്തി വാങ്ങിക്കൊണ്ടരുള്ളൂ ഇവള് പറഞ്ഞാലും.
പക്ഷെ എന്താ ഇവിടെ ഇവരുടെ വാപ്പക്ക് അഹ് ശവർമ്മ ഇഷ്ടായതുകൊണ്ട് ഇവരുടെ വാപ്പ പറഞ്ഞ മേടിച്ച തരും പിന്നെ അതുവല്ല ഇതുപോലെ തന്നെ ഈ താഴെ
ഉം താഴെ പിള്ളേർക്ക് ഏഹ് ശവർമ്മ ഇഷ്ടവാന്നും പറഞ്ഞ് ഈയിടക്ക് വേണെന്നും പറഞ്ഞ്. അവിടെ എന്തോക്കെ പണിയ അവര് പുതിയ വീട് പണിയുന്നുണ്ടേ. അപ്പൊ ആഹ് വീട് എന്തോ. ഒക്കെ അൽക്കൂൽത്തെ എന്തോക്കെ പണിയുണ്ടെന്നും പറഞ്ഞ് ആഹ് ക്ലീനിങ്ങോക്കെണ്ടെന്നും പറഞ്ഞ് പിള്ളേര്. അത് ചെയ്തു കൊടുക്കാൻ കൂടിയോണ്ട് പിള്ളാർക്ക് ഇത് വാങ്ങിക്കൊടുത്ത് ഷവർമ്മ ആഹ് കൂടെ ഞങ്ങക്കും കിട്ടി ഓരോ ഷവർമ്മ പിള്ളാർക്ക് ചെറിയ പിള്ളേര് ആകുമ്പോഴത്തേക്കും അവർക്ക് റോള് മതി
ആഹ്
ആന്നാ വലിയ പിള്ളാർക്കൊക്കെ പ്ലേറ്റ് വേണം ആഹ് പ്ലേറ്റ് ഒണ്ട് റോള് ഒണ്ട് അത് ഇരുവത് രൂപ വെ ത്യാസവും ഉണ്ട് കേട്ട വെല വ്യത്യാസോം ഉണ്ട്
വെത്യാസംണ്ട്ല്ലേ പ്ലേറ്റല്ലോ അപ്പ നല്ലത് ഇരു ഇരുരൂപ വ്യത്യാസണ്ടല്ലേ ഉം
ആഹ് ഇരുപത് രൂപ വ്യത്യാസ ഒണ്ട് പക്ഷെ പ്ലേറ്റ് ആട്ടോ നല്ലത് പ്ലേ പ്ലേറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞ വയർ നെറയും പിന്നെ വേറൊന്നും വേണ്ട അ
ഇതാ ഒരണ്ണം മേടിച്ചപ്പം എന്റെ മോള് പ്ലേറ്റില്ല മേടിച്ചത് അപ്പൊ രണ്ടെണ്ണം ഒണ്ടാരുന്ന് രണ്ട് ഇത് കൂട്ടോ പിന്നെ ഒത്തിരി സാന്നോം ഉണ്ടാരുന്ന് ആഹ്
പ്ലേറ്റിൽ അങ്ങനെയ രണ്ട് കുബ്ബൂസും രണ്ട് കുബ്ബൂ രണ്ട് കുബൂസിന്റെകത്ത് ഈ ഫില്ലിങ്‌സും വെച്ചിട്ടല്ലെ വരുന്നത് പക്ഷെ മറ്റേ റോൾ ആവുമ്പോ ഒറ്റ കുബൂസിന്റെ അകത്തല്ലേ ഇത് വരുന്നത്
ആഹ് വീലയാണ് കൂടലല്ലേ
ആഹ് ഇരുവരുവായെ ഉള്ളൂ വ്യത്യാസ ഉള്ളൂ
ഉം
അത് അപ്പം ശരിക്കും പറഞ്ഞാ പ്ലേറ്റന്നെയാ നല്ലത് അന്ന പിള്ളർക്ക് കഴിക്ക ചെയ ആഹ് പിള്ളാർട പിള്ളേര് കഴിക്കുന്ന അനുസരിചേ ചെറിയ പിള്ളേരാണെങ്കി റോള് മേടിച്ച് കൊടുത്താ മതി കാരണം ഉം ബാക്കി ഇട്ട കഴിഞ്ഞാലും പാടല്ലേ ആഹ് ആഹ് പിന്ന പിന്നത്തേക്ക് വെക്കാൻ കൊള്ളത്തില്ലല്ലോ ഇതിന്റത്ത് മയോണൈസ് ചേരുന്നത് കൊണ്ട്
ആഹ് കൈ ഇത്രയും മണിക്കൂറിനകം കഴിചീർക്കണം
ആഹ് അപ്പം ചെറിയ പിള്ളേർക്കാണെങ്കി പ്ലേറ്റ് ഇവട ആഹ് എന്റെ മോനിക്കൊക്കെ ഉം പ്ലേറ്റിന്റെ ആവശ്യം ഇല്ല
അതെ
ആഹ് ആഹ് റോള് മതി അവർക്ക് റോള് മതി ആഹ് അവർ കൊക്കെ അത്രയും കഴിക്കാറായതല്ലേ ഉള്ളൂ പക്ഷെങ്കി മക മോക്കാണെങ്കി പ്ലേറ്റ് വേണം
മോളൊക്കെ തന്നെ കഴിക്കാറായാലോ നന്നായിട്ട് അപ്പം പ്ലേറ്റ് തന്നെ വേ കൊടുത്താലും കഴിക്കും മോന്ന് പറയുമ്പോ നമ്മള് ആഹ് ഇഷട്ടാ പിള്ളേർക്ക് വീട്ടിലെ ഫുഡ് വേണ്ടല്ലോ അല്ലെങ്കിലും എല്ലാർക്കും പൊറത്തെ ഫുഡ് മതിയല്ലോ
പ്ലേറ്റ് കാണാനില്ല ഞാൻ ചോദിച്ച് ഇനി പ്ലേറ്റും കൂടെ തിന്നോന്ന് ഞ ചോയിക്കും ചെല നേരം അതുപോലെ പ്ലേറ്റ് വടിച്ച് കഴിക്കും
അതല്ലേ ഇതുപോലത്തെ ഉള്ളൂ പറ്റ ചോറൊക്കെ ആണെങ്കി ബാക്കി അവിടേം ഇവിടേം കൊണ്ട് കളയില്ലേ
ആഹ് ചോറിന് ആദ്യം കറി ആദ്യം കറി ചോദിക്കും കറി ചോ ഇല്ല അവൾക്ക് ഇഷ് റ്റള്ള സാധനവാണേ അവള് ചോ നമ്മട വീട്ടിലുണ്ടാക്കുന്ന ചോറാണേലും ഉണ്ണുന്നത് പ്ലേറ്റ് കാലി ആയിരിക്കും വെല്ല കരിയാപ്പലയും പച്ചമൊളകും മാത്രേ കാണുള്ളൂ
ആഹ് അങ്ങനെ കഴിക്കാൻ വല്ല പറണല്ലോ
ആഹ് ബാക്കി എല്ലാം കഴിക്കും ആഹ് നല്ല വൃത്തിയാക്കി നല്ല നീറ്റായിട്ട് കഴിക്കും അതുകൊണ്ട് എവിടെയെങ്കിലും കൊണ്ടാകാനോ എന്തെങ്കിലും കഴിക്കാനോ ആക്കി കൊടുക്കാനും ഇഷ്ടവാ അതുപോലെ കഴിക്കുന്നൊണ്ട്
ആഹ് നമുക്ക് അതൊലെ തിന്നുന്ന പിള്ളേരാണെകി നമുക്കും ഒണ്ടാക്കി കൊടുക്കാൻ തോന്നും മുട്ടന്മാരി പല ഐട്ടം ചിലരൊന്നും കഴിക്കൂല്ലല്ലോ ആഹ് എന്റെ ഇവിടെ കറി നോക്കിട്ട് കഴിക്കുള്ളൂ കറി ഇഷ്ടല്ലെങ്കി കഴിക്കേ ഇല്ല പട്ടിണി ഇുന്നോളും അവടെ
ആഹ് ഇത് പട്ടിണി ഒന്നും ഇരിക്കാൻ കി ട്ടൂല ഈ പിള്ളേരെ പിള്ളാർക്ക് കഴിക്കാൻ തന്നെ വേണം
ഉം ഇപ്പൊ നൂറ് കോടി വിളിച്ചു വിളിച്ച എക്ക പോയിട്ടുണ്ട്
ഏഹ് എന്താണ്
നൂറ് പൂവ അച്ഛന വിളിച്ചു വിളിച്ചച്ച് പോയിട്ടുന്ന് പറഞ്ഞ മാള ഹലോ
അതെയോ
കുറെ പ്രാവിശ്യം വിളിച് ആഹ് കൊറെ പ്രാവശ്യം വിളിച് വിളിച്ച് ലാസ്റ്റ് പൊക്കോന്ന് വിളിച്ചു പറഞ്ഞ്
അവര് അവിടെ തിരക്കിലിരിക്കുക ടൗണിലേക്ക് എന്താ ഫഷ ഫുഡ് കഴിക്കാൻ വേണ്ടി ആ അത്
ആ ലോഡർ ഫ്രൈസ്
ആഹ് അത് കഴിക്കാൻ പോയക്കണെയാ ആ കൊറേ ദിവസയില്ലേ ഓരോ ഒന്ന ഒന്നര മാസമായി ഉ ആഹ് കൂട്ടാരി കൊണ്ടപോയി വന്നാ
ആഹ് ആഹ് ആഹ് ആഹ് അവരുടെ സമ്മതം ഉണ്ടെങ്കിൽ പിന്നെ സാരം ഇല്ലല്ലോ പിള്ളേരെല്ലാം പിള്ളേർക്ക് ഒത്തിരിയല്ലോ ചോദിക്കുന്ന
അവള് രാവിലെ ചോദിച്ചു ഫോം വിളിച്ച് ചോദിച്ചു എന്നട്ട് ഇവിടെ അച് വിളിച്ചു ചോദിച്ചു അച് വിളിച്ച ഒരു സമ്മയിച്ചില്ല ഞാൻ വിളിക്കാന്ന് പറഞ് വെച്ചു പിന്നെ ഇവിടെ നിന്ന് സ്വസ് കൊടുക്കാ പിന്നെ വിളിയോ വിളിയായിരുന്നു
ആഹ്
ലാസ്റ്റ് എന്നെ വിളിച് പറഞ് പൊക്കളൻ പറയാൻ പറഞ്ഞു
ആഹ് അങ്ങനെ പോയി ആഹ് ആഹ് ആഹ്
അമനവന്റെ ആവശ്യങ്ങൾക്ക് പോകാന് നമ്മെ നിർബന്ധിക്ക ഒന്നും വേണ്ട തന്നെ ട്രസ്സ് അല്ലേ കുളിക്കാൻ തന്നെ മടിയാനെ ഇത് കുളച്ച് തന്നെ കുളിച്ച് ഡ്രെസ്സ് മാറിട്ട് ഇങ്ങനെ പൊക്കോളൂ അല്ലെങ്കി കുളിക്കാതെ രണ്ടു ദിവസംങ്ങണ്ടിരുന്നോളൂ
ഇപ്പടത്തെ മ ഒക്കെല്ലാംങ്ങനെ കുളിക്കാൻടിയാം
ആഹ് കുഞ്ഞി പിള്ളേർ അങ്ങനെയല്ല കുഞ്ഞു പിള്ളർക്ക് എന്ത എപ്പം വേണെങ്കിലും ആ വെള്ളം വെള്ളത്തി ഇറങ്ങ ഈ കുളിയോ കുളിയാ വലുതാമ്പളാ വേണ്ടാത്ത ആഹ് എത്ര പ്രാവശ്യം പ്രസ്സ് മാറലോ മാറലും കുളിയവാ
ഉം ചെറുപ്രായത്തി അമ്പത് വട്ടം കുളിക്കും
ആഹ്
പൈപ്പും വെള്ളും കാണാൻ മേല ചെറുതില്
ആഹ് ചെറ്യേ വെള്ളം കണാൻ പാടില
ആഹ് ചുമ്മാ പൈപ്പ് പിരിച്ചിട്ടും അയിന്റെ അടിയിൽ പോന്നിട്ട് ഉടുപ്പ് നനച്ചിട്ട് വേറെ ഉടുപ്പ് മാറിടും
ആഹ് എന്നാ വെക്കട്ടെന്നാ
ഉം ചെളിയന്നി ആഹ് ന്നാ ശരിയാന്നാ
ല്ലന്നെ